ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ.
ആഹ കേക്കണ്ട് ആഹ് നല്ലർത്താനം സുഖം
ആഹ ചായ കുടിച്ചോ ആ
ഇല്ല ചായ കുടിച്ചിട്ടില്ല നാലുമണിക്ക് ചായ കുട്ച്ചലില്ല.
ആണോ
രാവിലെ മാത്രളു കുട്ച്ചാ
ആ അതെ,
ഇങ്ങള് ചായ കുട്ച്ചോ?
ഇല്ല നമ്മള് അതെപോലെത്തന്നെ ചായ വെകുന്നേരം കുടിക്കലില്ല. ഉം രാവിലെ ചായ വേണം. ഇല്ല ഇപ്പ മഴ ഇല്ല ഇപ്പോ നല്ല വെളി വെളിച്ചണ്ട്. ഇന്ന് മഴ പെയ്തില്ലന്ന് തോന്നുന്നു. ഇരുട് പിടിച്ചു വന്നിരുന്നു നല്ല മഴക്കോള് വന്നിരുന്നു പക്ഷെ മഴ പെയ്ത്ട്ടില്ല.
ആഹ
മ്മ്.
കുട്ട്യാളൊക്കെ.
ഓരൊക്കെ കളിക്കുന്നുണ്ട് ചെറിയ കുട്ട്യാള് അവ്ടെ മഴണ്ടായിരുന്നോ?
ആ ഇവിടെപ്പോന്ന് പെയ്തു തോർന്നു.
ഹ്മ്മ് ആഹ്
എനിക്കും
പിന്നെ എന്തേം വർക്ക് ചെയ്ണ്ടോ?
ഇല്ലാ അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നുമില്ല.
ഉം
ഇങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യുണ്ടോ.
ഇല്ല വർക്കൊന്നുല്ല.
ഉം.
എവിട്കേം ടൂർ ടൂർ പോയിന്നോ പെരുന്നാക്ക്. ക്
പെരുന്നാൾക്ക് ഇഹ്‌ ആ. അങ്ങനെടയും പോയിട്ടൊന്നുമില്ല പെരുന്നാളിന് പെരുന്നാളിന്റെ മുന്നേ പോയി. പെരുന്നാളിനെവിടേം പോയിട്ടൊന്നുണ്ടാവിലെയ്‌
ആഹ എവുട്കാ പോയിന്നെ.
ഞങ്ങള് വയനാട് പോയി പിന്നെ പെരുന്നാളിന് അടുത്തനെ ഞക്ക്. മന്റെ വീട്ടില് വലിയയൊരു ഫങ്ക്ഷന് ഉണ്ടായിരുന്നു മാരേജ് പോലത്തെതന്നെ പതീസ്ത്തെ. അപ്പൊ അത് പെരുന്നാളിന് രണ്ടീസം വരെ ഉണ്ടായി അപ്പൊ അവിടെന്ന്ണ്ടയ്ന് കാസർഗോഡാണ് അപ്പ അവിടായിരുന്നു മ്മ് വലിയ പരിവാടിയായിരുന്നു അതോ പെരുന്നാളിന്റെരു ട്രിപ്പ്ന്ന് പറയാൻ അവിടെയയി പോയി അങ്ങനെ തീർന്ന്. പിന്നെവിടെ പോവാനായില്ല നിങ്ങളവിടെ നിങ്ങളെവിടെ പോയ്രുന്നു ആഹ അപ്പൊയെക് സ്കൂളൊക്കെ ത്തോർന്ന് നിങ്ങള എവിടെയും പോയിരുന്നോ
ഇല്ല ഞങ്ങ ഇപ്പോഴൊന്നും പോയിട്ടില്ല ക്രിസ്മസിന് വെക്കേഷന് വെക്കേഷന് സ്കൂൾ പൂട്ടിയപ്പോ പോയി
ആ എവിടെക്കാരുന്നു പോയത്
മൈസൂര് പോയി
ആണോ ഫാമിലി ഒന്നായിട്ട് പോയതല്ലെ ഇങ്ങള് അതോ ഇങ്ങൾ മാത്രോ
ആഹ അല്ല ഞങ്ങൾ ഞങ്ങളെ ഫാമിലി അസ്ബൻറ്റും മക്കളും ഞാനും ആമാരി കൂട്ടുകാരന്മാരും അങ്ങനെ
ആഹ ആ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത അല്ലെങ്കിൽഅവിടെ ഫുള്ള് കണ്ടിട്ട് അപ്പ തന്നെ വന്നത്
അല്ല രണ്ടു ദിവസം നിന്നിട്ട് പോന്ന് വയനാട് എങ്ങനെണ്ട് കാണാൻ
വനാ അപ്പൊ ഞങ്ങള് ഒരു റിസോർട്ട് എട്ടോ പുറവിടെയും വേറെവിടെേയും പോയിട്ടുണ്ട ഞങ്ങള്ൾ കസിൻസ് മാത്ര സിസ്റ്റേസ് മാത്രേ അപ്പ ആനുങ്ങളൊന്നും ഇല്ലാതെ നമ്മെ സിസ്റ്റേഴ്സ് മാത്രയിട്ട് പോയരുന്നു അപ്പൊ പൊറത്തെടെ പോയില്ല നല്ല ചൂടാ ഞങ്ങള് സ്വിമ്മിം പൂളൊക്കെ ഉള്ള സ്ഥലം നോക്കിട്ടെടു അവിടെ ഞങ്ങള് ഞങ്ങള് മാത്രല്ലള്ളോ ഞങ്ങളവിടെ അടിച്ചു പൊളിച്ച് ഇങ്ങന അല്ലാതെ പൊറത്തെടെ പോയിട്ടില്ല ഉം
എത്ര ട്ടിയള?
എനിക്ക് രണ്ടാള് ചെറിയ ചെറിയ അല്ലല്ല ചെറിയ കുട്ട്യാള രണ്ട് വയ
ആ രണ്ട് വയസ്റ്റോ? ട്‌വിങ്സാ?
ആ
ഉം എന്താ പെൺകുട്ടികളോ ആൺകുട്ടികളോ?
പെൺകുട്ടി
ആ
ഉം പിന്നെ റൊന്തൊക്കെ
അന്റെ പണികളൊക്കെ കഴിഞ്ഞോ?
ആ പണി ഇങ്ങനെ വെറുതെങ്ങനെ കെടക്കയിരുന്നു
ആ ഇ സമയ വെറുതെ കെടക്കക്കാരല്ലേ
എന്ത്
ഈ സമയായ വെ
ആ ഈ സമയത്ത് പിന്നെ വല്യ പണിയൊന്നുംണ്ടാവുല.
ഉം
പിന്നെ എന്തൊക്കെ?
പിന്നെ എന്താ കുട്ടികള് വാശി പിട്ച്ചോ?
ആ കൊറച്ചു വാശിം കുസൃതിം കൂടുതൽ തന്നെയാണ്
ആ
ല്ലേ ആൺകുട്ടികളതിരിയുള്ള കുസൃതി ഒന്നുല്ല ന്നാലും ഒരാക്ക് കൊറച്ച് കൂടുതലാണ് രണ്ടും രണ്ടു തരത്തില്ള്ള
ആ അ പാല് പാല് കൊടുക്ക്ണില്ലേ
ഇല്ല ഇപ്പം നിർത്തിക്കൊണ്ടിരുന്നു. കുപ്പി പാല് കൊട്ക്കും.
ഉം എന്ത്‌ ചെയ്യും നടക്കൊ?
ആഹ് നടക്കുകൊക്കെ ചെയ്യും നടക്കും ഓടൊക്കെ ചെയ്യും ഇപ്പൊ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തൊറന്ന അങ്ങനെ കളിക്കും
ആ ആ ഒരാള് ചെയ്യണണ്ട മറ്റേയാളും ചെയ്യാലോ അല്ലെ?
വരാതെയങ്ങനെ പിടിച്ചു തൊറന്നിട്ട് നമ്മളെ പേടിപ്പിക്ക ഇട്ട് പൂട്ട് പറഞ്ഞാലോന്നും കേൾക്കില്ല. അത് തുറന്നിട്ടൊക്കെ വലിച്ചിട പിന്നെ കുപ്പിയും സാധനൊക്കെ ആക്കി എത്തുന്നിടത്തു ത് കണ്ടില്ലെങ്കിൽ അത് മൂടി തുറക്ക നിലത്തേക്ക് ഇട ക്കൊരൊ
അവരെ പ്രായം
അതെ
ഹസ്ബൻഡ് എന്ത് ചെയ്ണു?
നാട്ടിൽ തന്നെ
ഉം
ഉ
പിന്നെ എന്തങ്കിലും പഠിക്കാൻ പോയിന്നോ?
ഇല്ല ഒന്ന് പഠിക്കാൻ ഒന്നും പോയില്ല
ഉം
അവിടെന്താ സ്പെഷ്യൽ ഒക്കെ ഉച്ചക്ക്
ഏഹ്
ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യല്?
ഉച്ചക്ക് സാധാ ചോറും കറി ബീഫ്
ഉ ഇനിയിപ്പോ രാത്രിക്കേക്ക് എന്തെങ്കിലും ഉണ്ടോക്കൊ? ഇവിടെ ചോറും അങ്ങനെ ഇവിടെ ചോറും ചിക്കൻ പൊരിച്ചതും പരി മുളകിട്ടതും.
ആഹ
രാത്രി ചോർ ന്നെ അല്ല ഞാൻ ഇപ്പള്ളത്ണ്ട്.. ന്റെ വീട്ടില
ആഹ
എന്റെ വീട്ടിലിൽ മ്മ ഉപ്പ അനിയത്തികൾ ഒക്കെ ഉണ്ട്.
ആഹ ആഹ
നാളെ പോവും.
ഉം ലീവ് കഴിഞ്ഞുല്ലേ..?
ആഹപ്പ
ഉം
ഉം വേറെ ന്താ
വേറെന്താ ഉച്ചക്കുറങ്ങലില്ലേ??
ഒറക്ക് അങ്ങന ഉറക്ക് നിർബന്ധന്നുമില്ല കിടന്ന് ഇങ്ങനാ ചെലപ്പോ ഉറക്ക് വരുമ്പോ അങ്ങ് ഫോണ് മാറ്റി വെച്ചിട്ട് ഉറങ്ങും. നിർബന്ധം ഒന്നുമില്ല ചിലപ്പോ അ രാത്രി ഉറക്ക് ശരിയായില്ല ന്നുണ്ടെങ്കിൽ നേരത്തെ - ഭയങ്കര ഉറക്ക് വരുമായി കൊറചെരൊന്ന് കിടക്കും
ഉം
ഉം
ഓല് ഉച്ചക്ക് ഉറങ്ങാന ആയക്കണ്ടാവല അല്ലേ?
ഓര് കൊറച്ചു നേരം ഒന്ന് ഉറങ്ങും ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഒന്നു കൊറച്ചുനേരം ഉറങ്ങും പിന്നെ എണ്ണിച്ച പിന്നെ അനിയത്തിയൊക്കെ ഉള്ളോണ്ട് ഓരോക്കെ നോക്കും ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അടു ഇള്ളപാൻ്റെ അവിടെ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കുട്ടികളുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ പേടിക്കാനില്ല ഓരോക്കെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കും
കുട്ടികള് നോക്കണ്ടാവൂലേ
ആ കുട്ടികളൊക്കെ കുറെ ആൾക്കാര് ഉള്ളോണ്ട് ഓര് ഓര്ടെ കൂടെ കളിച്ചോളും
കൊറെ ദിവസം നിക്കോ വീട്ടില്
ആ ഞാനിവിടെ വന്നാ കൊറെ ദിവസം നിക്കും ഇപ്പൊ ഒരാഴ്ചയായി സാധാരണ കുറെ ദിവസം നിക്കലണ്ട് ഞാന് താമസിക്കുന്നാണ്
ഓരുക്കോ
ഞാന് അപ്പോ ഹസ്ബൻഡ് ചിലപ്പോ നാട്ടിലങ്ങനെ ഉണ്ടാവില്ല വീട്ടില് അന്നേരംഞങ്ങൾ ഇപ്പൊ പോരും
ആ അപ്പൊ തറവാട്ടില് അവ വേറെ വീട് വച്ച് പോക്ക ക ല്ലേ
എന്ത്
പി താമസം മാറിയിക്കക്കാരല്ലേ
ആ അല്ല വാടകക്ക് നിക്കുന്നു ഞങ്ങള്
ആഹ് ആ
ആ മൂപ്പരെ ജോലിയുള്ള സ്ഥലത്തിന്റെ അടുത്തായിട്ട് അങ്ങനെ നിക്കുന്നു
ആ
മം മം
അപ്പൊ ഹസ്ബന്റിന്റെ ഇമ്മി ഇപ്പിയൊക്കെ
അവര് വേറെ സ്ഥലത്താണ് ഞങ്ങള് മുപ്പർക്ക് ജോലിക്ക് പോകാനുള്ള ള്ള സ്ഥലത്ത് അങ്ങനെ
ആ ആ
ആ
മം
മം
രാത്രിക്ക് ചോറന്നെ ആണോ കഴിക്ക
ആ രാത്രിക്ക് ചോറ് തന്നെ ആയിരിക്കും ഇപ്പൊ ഗ്യാസിനൊക്കെ വില കൂടിയില്ലേ അതുകാരണം ആ അതന്നെഇഷ്ട്ട ഒള്ള സാധാരണ നമ്മള് അടുപ്പത്ത് ഉണ്ടാക്കിയ ആ അതെന്നെ സാധാരണ അടുപ്പത്തി ഉണ്ടാക്കിയ ചോറ് രാവിലത്തെ എന്തെങ്കിലുവൊക്കേ ഉണ്ടാക്കും പിന്നെ രാത്രി അടുപ്പിന്റെ അടുത്ത് പോകൂ ലലോ
ആ ആ
അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞു ഇനി രാത്രി ചപ്പാത്തി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട ചോറും കുറച്ച് ഏറെ കറിയൊക്കെ വേ റെ വെച്ചോള എന്നിട്ട് രാത്രി നിർബന്ധവോളൊര് ചപ്പാത്തി എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട വരാന്ന് പറഞ്ഞ് ഗ്യാസ് കത്തിക്കാനേ നിക്കണ്ട മം കാരണം ഗ്യാസ് എന്തോ കൊല്ലത്തില് നാല് കുറ്റിന്ന് അങ്ങനെ എന്തോ
മം വില കൂടിയാലും പോരാ അതിന് കിട്ടാനും ഇല്ല
അതെ ബുക്ക് ചെയ്താട്ടൊന്ന് കിട്ടാനില്ല എന്തോ നിയമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കുറ്റി ഒരു കൊല്ലത്തേക്ക് നാല് കുറ്റിയോ അങ്ങനെ എന്തോ നിയമം ഞമ്മക്ക് ഇവിടെ ഒരുമാസം സം വരും
ആ ഒരു മാസം ഒന്നര മാസവുള്ളൂ കത്തിച്ച
ഞമ്മളവ്ടെ ഗ്യാസ് മാത്രം കത്തിക്കാണെങ്കിൽ ഇരുപത് ദിവസതെക്ക് മാക്സിമം കിട്ടും
ഉം
ഉം അപ്പൊ അങ്ങനെണ്ടാമ്പോ ഇടങ്ങേറല്ലേ
ഉ പിന്നെ ഗ്യാസ് വണ്ടി വരാനും വരൂല്ല വന്നാ തന്നെ ഓരു ബുക്ക്ടായിട്ടില്ല പറയും ആദ്യക്കന്ന് ബുക്ക് ചെയണമറിയ്
ഉംഉ വ്ടെ ബുക്കെയ്യാൻ നോക്കിട്ടൊന്നും പറ്റു ന്നില്ലാണ്പറയ്
ഉം
പിന്നെന്തൊക്കേ ണ്
പിന്നെന്താ അവിടെ ഫുള്ളടുപ്പിലൊക്കെനെ കുക്ക് ചെയ്യാലേ
ആഹ അവിടെപ്പ അധികം ഗ്യാസടുപ്പ് തന്നെയ ഉണ്ടക്കൽ ചോറും കറിയൊക്കെ
ആഹ എല്ലാതും കുക്ക്യ്യാനറിയോ എല്ലാതും കുക്ക്യ്യാനറിയോ?
ആഹ എല്ലതറിയാ ഞാനെന്നാ വിളിക്ക വേറെ കോള് വരുന്നുണ്ടെ
ആഹ ആഹ